കേൾക്കുന്നില്ലേ ഏഹ്
പി പി ന്ന കുളിക കഴിഞ്ഞ അലക്ക്
ആഹ് അലക്കലും തൊക്കെ കഴിഞ്ഞു, എന്താങ്ങളത് അലക് ക്കലും കുളിയും നനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുല്ലോ, ഒക്കെ ഫ്രീ ആയിരിക്കാവുല്ലേ മക്കളൊക്കെ പോയതോണ്ട്. ഹഹഹ ഹയ്യ് നാം ചു ചുമ്മയിരുന്ന് നമ്മുക്ക് ഇങ്ങനെ ഫോൺ കോൾ ചെയ്യാ നമ്മളാ സുഹൃത്തുക്കളോട് സംസാരിക്. ക്കാ അതല്ലാതെ എന്താ പോലെ. സ്കൂൾക്കോയാ പർഞ്ഞാതിരി അതൊക്കെ ഒരു രസല്ലേ.
അത് തന്നെ. ഒര് ടൈം പാസ്സായിക്കോളും
ആഹ് അതന്നെ എല്ലാർക്കും പറഞ്ഞാ മാതിരി നമ്മളൊക്കെ എനിക്കൊക്കെ അങ്ങനാട്ടോ ഒരു ഫ്രീ കിട്ടിയാ എല്ലാർക്കും ഇങ്ങനെ വിളിക്കും. അല്ലാത്തപ്പോ ഏതായാലും നമ്മള് വിളി ആഹ് അല്ലാതപ്പം നമ്മളെങ്ങനായാലും വിളിക്കൂല്ല. ഒന്ന് വിളിക്കാൻ നോക്കൂല്ല. നമ്മക്ക് ഒയിവും ഉണ്ടാവൂല്ല.
ഉം ഉം തെരക്കുള്ളപ്പോ വിളിച്ചാ പെട്ടെന്ന് വെക്കേണ്ടി വരൂല്ലേ.
ആഹ് എന്റെ അമ്മമ്മയൊക്കെ പറയും. എനക്ക് വിളിച്ചിട്ട് കാര്യല്ല എന്റെ മക്കള ഒച്ചപ്പാട കേക്കാരം. ഇപ്പൊ സ്കൂൾ അണുപ്പോവല്ലതോടു കൂടി ഞാനാ ടൈമിങ്ങിനാ വിളിക്ക. അവു
അത് കുഴപ്പം ഇല്ല മക്കളൊന്നും ഉള്ളപ്പോ വിളി നടക്കേല്ല.
അപ്പ എന്താ ഓലോട് ആഹ് നമ്മള് പറയണ് പോലീ മക്കള് ക്കുണ്ടാവും
അത് തന്നെ
അങ്ങനെ അങ്ങനെയാണ് സിറ്റുവേഷൻ പോകാറ്.
ഉം
അപ്പോ വയസ്സാംകാലം അവൽക്കൊക്കെ ഭയങ്കര ദേഷ്യം വരൂല്ലേ വേഗം നമ്മള് ഫുൾ ചൊകയാരിക്കുമല്ലോ ആഹ് എന്റെ അമ്മമ്മ എപ്പഴും പറയും അങ്ങനെ അപ്പൊ ഞാൻ പറയും എല്ലാ സ്വാതന്ത്ര്യത്തിലും നി ക്കാണ്പ്പം പറയ്യേ സ്കൂൾക്കങ്ങട് പറഞ്ഞയച്ചാ അംഗലവാടി
അത് തന്നെ സ്കൂള് തൊറന്നപ്പഴാ ഒരു സമാധാനം.
രണ്ടു മാസം നോക്കന്ന വേണ്ടില്ലാരുന്നു. ഓലെപ്പളും ഉണ്ടാവും ബാക്കില് ഒന്ന് അങ്ങട്ട് ഇരിഞ്ഞാലും ഓന്ണ്ടാവും ഒന്ന് ഇങ്ങട്ട് ഇരിഞ്ഞാലും.
ഉഹ്ഹ
ഒക്കെ അവരന്നേ പക്ഷെ രസമാണ് പക്ഷെ ഇപ്പ നേരും പോകൂല അറേം ഞാന്.
വേറെന്തേലും ഉണ്ടോ ജോലി വല്ലോം ഉണ്ടോ?
ഇല്ലേ ജോലിയൊന്നൂല്ല ചുമ്മാ ഇരിക്കുന്നു ഇവിടെ വീട്ടി തന്നെ ജോലീം കാര്യങ്ങളും ആഹ് ഹസ്ബൻഡുമാര് നയിച്ചു കൊണ്ടരുന്ന് നമ്മള് ഭക്ഷണം കഴിക്കുക എന്ന മാതിരിയായി അങ് അങ്ങനെ ഇണ്ട് ഇവിടെ
കൊണ്ടെങ്കി നല്ലതാല്ലേ വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ഒണ്ടെങ്കി
ആഹ് നല്ലതന്നെയാണ് സംഭവം പക്ഷെ അങ്ങനെ അങ്ങട് കിട്ടി തരായിട്ടില്ലാറ് നമുക് ക്ക് വീട്ടിലിരുന്ന് കാണ്ട് എന്തേലും ജോലി ചെയ്യാൻ കഴിയാണെന്നുണ്ടെങ്കി അതാണ് ഏറ്റവും ബെറ്റർ പറയേം
അവർക്കൊരു സഹായമാകും നമുക്കുന്തേലും ആകും
അതന്നെയാണ് പക്ഷെ അല്ലാതെ നമ്മള് ജോലിക്ക് പോവലൊന്നും നടക് ക്കുല മ്മളെ മക്കളെ കാര്യങ്ങളുമൊക്കെ ഇതാവും വീട്ടിലിരുന്ന്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ജോലികളൊക്കെ നോക്കണ മാതിരിയല്ലല്ലേ നമ്മള് പോക്ക് നമ്മളത് ശരിയല്ല
അത് ശരിയില്ല അത് നടക്കേല ഒന്നോ രണ്ടോ ദിവസം പോകും നിർത്തി പാടേ വീട്ടിലിരിക്കും വീണ്ടും
അമ്മക്ക് കയ്യൂല ഒക്കെ എത്തിച്ചാ എത്തൂല്ലേ വീട്ട്ത്തതും ആഹ് മക്കള് ഒക്കെപ്പാടെ ഒന്നും ജോലി സ്ഥലത്തില്ല ചൊറിയാറേണ്ടി വരും ഇത് പറഞ്ഞാ ഹസ്ബൻഡുമാർക്ക് നമ്മളെ വീട്ട്ത്തെ കാര്യങ്ങളൊക്കെ അമ്മള് നോക്കണോണ്ട് ഓൽക്ക് അതൊന്നും അറിയണ്ടല്ലോ
ഉം
ഇത് നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കി നമ്മളന്നെ എല്ലാതും അറിയണം
അത് തന്നെ മൊത്തത്തി നമ്മളെല്ലാം ചെയ്ത് ഇതാക്കീട്ട് വേണം നമ്മളെറങ്ങാനും
ആഹ് അമ്മളെറങ്ങാൻ ഒറ്റക്കൂല്ലേ വന്നു കഴിഞ്ഞാലോ അതുപോലെ പിന്നേണ്ടാവും ഒന്ന് റെസ് റ്റെടുക്കാൻ അമ്മക്ക് കയ്യൂല്ലല്ലോ
സത്യം ജോലിക്ക് പോന്നവര് പറയുന്ന കേക്കാം വീടും ഇതൊന്നും വൃത്തിക്ക് കെടക്കുകേല ജോലിയെല്ലാം ചെയ്ത് ചെയ്ത് മടുക്കും
അത് തന്ന്യാണ് പക്ഷെ അമ്മുക്ക് കയ്യൂലേയ് അമ്മളെ ശെരീരം കൊണ്ട് ഞമ്മക്കെന്നെ കഴിയാതാവൂ യ്
അത് തന്നെ
അതാണ് വെയില് പിന്നെന്താ ചെടികളൊക്കെ കുഴിച്ചിടോ?
അഹ്, അതൊക്കെ ഉണ്ട് അത് മക്കളും ഞങ്ങളും എല്ലാരും കൂടി
ഏഹ് എല്ലാരും കൂടോ?
മക്കക്ക് കൂടുതല് താല്പര്യം. ഉം സ്കൂളിൽന്നൊക്കെ എടക്ക് കൊണ്ടുവരുവോ കൊണ്ടുവരുല്ലയിങ്ങനെ ഉം ചെറിയ ആഹ് തൈ
പ്പവെരും
കൊണ്ടുവെരും. അതൊക്കെ കൊ കൊണ്ടുവന്ന് അവര് തന്നെ ത് കുഴിച്ചിടും.
ആഹ് ആഹ്
പിന്നെ അതിന് നോക്കുന്നതിനെടയ്ക്ക് നമ്മളും കൂടെ ഒപ്പിച്ച് കൊടുക്ക്മ്പം എല്ലാം കൂടെ ഒരുമിച്ച് നോക്കി പൊക്കോളും
ആഹ് അതന്നെ പക്ഷെ അങ്ങനെള്ളെ കൊണ്ടുന്ന് മക്കളും അയില് സഹായിക്കുമ്പോ അമ്മക്കും ഒരു സന്തോഷാണല്ലോ അവർ ഇത്രെ സഹായിക്ക്ണ് ണ്ടല്ലോന്ന്ല്ലരു താണല്ലോ അമ്മക്ക് ഇൻക്ക് പർഞ്ഞാതിരി എൻ്റെ മക്കളോടറിം ഒന്ന് കൂടിതെര്യടാ ചെടിമേലൊക്കൊന്ന് ങ്ങള് ചെടിയല്ലാത്ത വേറെ എന്തേങ്കിലും പർഞ്ഞാണീ അറിയപ്പൊ.
ഉം ചെയ്തോളാന്നല്ലേ
ആഹ് ങ്ങക്ക് എപ്പളും ചെടി ചെടിന്ന്ല്ലെ വർത്താനൊള്ളൂ എന്ത് കാര്യം പർഞ്ഞാലും ങ്ങക്ക് ചെടി മാത്രേ അറിയൊള്ളൂ അതേപോലെ
അതെന്നെ, ഇപ്പൊ പണ്ടത്തെ പോലെ പൂവുള്ളെ ചെടികളൊന്നും വേണ്ടല്ലോ എല്ലാം പൂവില്ലാത്ത മണീ പ്ലാന്റോ അല്ലേ അങ്ങൻത്തെയക്കെല്ലേ യിപ്പം മക്കക്ക് ഇഷ്ടം
ന്നഅതന്നെണ് ഇപ്പൊ ഫുള്ള്
ഉം
ലച്ചെടികളാണ് കുറേ യോ ഏകദേശം എല്ലാ വീ ട് കളിലും പ്പം ഏഹ് താണ് എലച്ചെടികളാണധികം. പൂവ്ട്ണതൊന്നും കാണാനേ കിട്ട്ണില്ല.
പിന്നെ എന്താ ഏഹ് നാ എന്തെലും കുക്കിംഗെക്കെ അറിയോ സ്പെഷ്യലെക്കെ
എങ്ങനെ
അല്ല എന്തേലും കുക്കെയ്യാനൊക്കെ അറിയോന്ന് സ്പെഷ്യലായിട്ട്
സ്പെഷ്യലായിട്ട് ച്ചാല് അമ്മള് സാധാ ണ്ടാക്ക്ണൊക്കെന്നെ
ഏഹ്
എനക്ക് യൂട്യൂബ്ണ്ടല്ലോ അപ്പോ സ്പെഷ്യലായിട്ട് ഒന്നും അറിഞ്ഞിട്ടാ സഹായി യൂട്യൂബാണ്. എന്ത് കാര്യം ചെയ്യണം എന്തെങ്കിലും അത് യൂട്യൂബ് നോക്ക വേഗം അത് ചെയ്യാ
ഉം
നമ്മക്കറിയാത്ത കാര്യങ്ങൾട്ടോ അറിണ കാര്യങ്ങളാവുമ്പോ പിന്നെ അമ്മുക്ക്
അറിയുന്ന പിന്നെ നമുക്ക് നോക്കി ചെയ്യുന്നതിലും എളുപ്പം മനസ്സിലുള്ളതങ്ങനെ ചെയ്യുന്നതല്ലേ.
ആഹ് വേഗം ചെയ്യല്ലേ
ഉം
പക്ഷെ എന്നാലും കുക്കെയ്യാലും കൊഴപ്പൊന്നുല്ല്യ മ്മക്ക് കഴിയണ മാതിരിയൊക്കെ യൂട്യൂബിലെന്തെം കണ്ടോ ന്നാ ഒരു ഗ്രൂപ്പ്ക്ക് സെൻ്റെയ്യും പിന്നെ അതങ്ങനെ അയിമ കൂടിയങ്ങനെണ്ടാക്കും.
ആഹ്
അതിനും വാണം അതാണ് മെയിന്
അത് തന്നെ എല്ലാത്തിനും
നമ്മള് ആ ഞമ്മള് ഒരു കുക്കിങ്ങില് ഞമ്മള് യൂട്യൂബിലത് കണ്ട്ട്ട്ണ്ട്ന്ന്ണ്ടെങ്കില് അയ്നൻസരിച്ച്ല്ലോല് വെക്ക്ണ സാധനങ്ങളും ഫുള്ള് വേണം ന്നാ അതുപോലെ ണ്ടാവും അല്ലാതെമ്മള് പകുതി സാധനങ്ങള് ഇട്ട്കാണ്ട് ണ്ടാക്ക്യ അതൊന്ന് എങ്ങനായാലും
ഏഹ്
അവ്ട്ക്കെത്തൂലാറിം
അതെന്നെ മ ചക്കയൊക്കെണ്ടോ വീട്ടില്
ചക്കല്ല ഞങ്ങക്ക് വടെ ചക്കല്ല ചക്ക വാങ്ങൊന്നുല്ല പൊർത്ത്ന്ന് വാങ്ങൊന്നുല്ല പക്ഷെ ഞങ്ങക്കവ്ട്ന്നും ഇവിട്ന്നൊക്കെങ്ങനെ അട്ത്ത്ള്ള വീട്കൾന്ന് പിന്നെ അതുപോലെ ഇന്റെ വീട്ട്ലും
ഏ ഒള്ളത് നല്ലതാട്ടോ ഒര്ണ്ണം
ആഹ് എന്താ
പ്ലാവെ ഒർണീമറ്റെ ഇപ്പീ മൺ ഇതുണ്ടല്ലോ പെട്ടെന്ന് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന മാവൊ
ആഹ് ആഹ് പ്ലാവ്ണ്ട് അത് ഞാൻ കൊണ്ടന്ന് കുഴിച്ചിട്ടിട്ട്ണ്ട് പ്പൊ ഇതിന്റെ മുന്നൊന്ന് ഞാൻ ഇവടെ ഞാനിപ്പോ പുത്യേത് കുടിര്ന്നതാണെ ഒരു വർഷം ഒന്നര വർഷമായിട്ടൊള്ളു അപ്പൊ ഞാൻ കുടിയിരിക്ക്ണേന്റെ മുന്നൊരു തയ്യ് വെച്ച്ണ്ടായിര്ന്നു
ഏ
അത് നല്ല ഉഷാറായിട്ട് ഇപക്കുറി കായ്ച്ചിട്ടുണ്ടായിരുന്നു നർച്ച് കായ്ണ്ടായിര്ന്നു അയ്മ്മേ പെട്ടെന്ന് ആ കായോട്ക്കെത്തെന്നാ മരം അങ്ങനണ്ടൊണങ്ങിയണ്ട് പോയി
ആഹ്
എന്താ സംഭവം തന്നറില്ല കാരണം വേനലും അല്ലേ പക്ഷെ വെള്ളൊയ്ച്ചൊട് ക്കായ് ഒന്നുല്ല നല്ലോം വെള്ളൊക്കൊയ്ച്ചൊടുക്കും ഞാൻ
ആഹ്
എന്താന്നറില്ല ഏതായാലും അത് അങ്ങനെ അണ്ട് പോയി മുടോട്ക്കെ അങ്ങനണ്ട് പോയി
ഇനി വല്ല കല്ലൊക്കാവും
അതെന്നെ അവരെ ചെലവ് ചെലോൽക്കങ്ങൻത്തെ വിശ്വാസം കാര്യങ്ങളൊ
ഉം അല്ല നന്നായി നിക്കുന്ന കാണുമ്പഴേ
ആഹ്
അല്ല നന്നായിട്ട് വെരുമ്പോ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാ മതിയല്ലോ പോകും
ആണോ
അത് തന്നെ നന്നായി നിക്ക്ന്ന കാണുമ്പോ നമ്മള് തന്നെ ഒന്ന്
ആഹ് ഞമ്മക്കെന്നൊര് തൃപ്പതിയാണല്ലോ പടച്ചോനെ നമ്മള് കുഴിച്ചിട്ടപ്പത്രീം നല്ല മട്ടത്തില് പൂടാ കായ്ട ർയുമ്പോ ഞമ്മക്ക് ഭയങ്കര സന്തോ
അത് തന്നെ
ഒന്ന് പൂത്ത്ക്ക്ണ കണ്ടാല് ഇൻക്ക് ഭയങ്കര ഇഷ്ട പിന്നെ അയി അയ്ന്റെ വേക്കിലാവും ഞാനെന്നും ഒന്ന് പൂത്ത് കയ്ഞ്ഞാ പിന്നയ്ന്റെ ബേക്കില് നമ്മളങ്ങനെ അത് ഓൾറെഡി പോകും പറയാന്
അത് നമ്മക്കൊര് അഭിമാനമാ നമ്മള് കുഴിച്ചിട്ടത്
ഞമ്മള് കുഴിച്ചിട്ടേമ്മൊര് കായ് പൂവ് ഒ അതെന്നെ അപ്പൊ ഇൻക്ക് ഭയങ്കര സങ്കടേനി എന്തെ പ്പയ്ന് പറ്റ്യേത് എന്ത ഇപ്പൊ ഇത് ചോദിച്ച ഞാൻ അങ്ങനെ ഈസലായി പിന്നെ ആ മരത്തിന്റെ മരയ്ക്ക് നോക്കും അപ്പന്റെ ഹസ്ബൻഡ് വന്ന്ങ്ങാണ്ട് പറഞ്ഞു അല്ല ഒരു മരം തന്നെല്ലേ ഏതായാലും പോയത് മനുഷ്യന്മാരാരും മരിച്ചു പോയിട്ടൊന്നുല്ലേ നോക്കിയാ ജിൻന്റെ ഇപ്പ ഇവിടത്തെ ഇപ്പ മരിച്ചു പോയി ന്നിട്ട് ഞങ്ങളിപ്പ ഇത്രത്തോളം അന്റെ മരത്തിന്റെ മതിരി ഈസലായിട്ടൊന്നുമില്ല
ഏ
പിന്നെ കളിയാകിനി അന്നോല് പക്ഷെ അമ്മക്ക് ഞമ്മള് കുഴിച്ചിട്ട് ഇത്രയും കായിയായി അയ്മന്ന് ഒരു കായ് പോലും പറച്ചിക്കണന്നുണ്ടെങ്കി ഓക്കെ
അത് തന്നെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ട് പോയാലും കുഴപ്പമില്ല നമുക്ക് സമാധാനം
ആഹ് ഒന്ന് നമ്മുക്ക് ഒന്ന്ണ്ട് ഇണ്ടായിട്ട് പോകണെന്നുണ്ടെങ്കിൽ നമ്മുക്ക് അത്രേ ഒരിതള്ളൂ
ഇമ്
അപ്പൊ ഇനിക്ക് ഭയങ്കര എടങ്ങേറായിരുന്നു കാരണം അങ്ങനെ ആയിക്കാണ്ട് പോകറിയുമ്പോ നമ്മള് കുഴിച്ചിട്ട് അത്രയും എത്തിയില്ലേ നിട്ട്പ്പ വേറെ തൈ കൊ അവിടെന്ന നിന്റെ എടങ്ങെറ് കൊണ്ട് അത് അവിടുന്ന് പറിച്ചിട്ട് വേറെ തൈ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാന്
അതിനി റെഡി ആയി വന്നോളും
ആഹ് പുതിയ തൈ വെച്ചുപ്പ മരനെ ഇനി അത് റെഡി ആയി വന്ന്
നമ്മള് അതെടുത്ത് കഴിക്കുന്ന ഒരു വേറൊരു സന്തോഷം അല്ലേ
ഏഹ് ഞമ്മളെ കൈക്കൊണ്ട് ഒരു ഒന്നും വേണ്ട ഇനിയിപ്പോ നമ്മളൊ ഒരു അടക്ക്കാപ്പഴം കുഴിച്ചിട്ട ച്ചിട്ടു അയിമ്മേ ഒരു പേരക്ക ഇണ്ടായ നമ്മക്ക് എന്തുമാതിരി തൃപതിയാണ് ഇനിക്ക് ഇന്നത് നൊന്നും ഇല്ല ഞാൻ എല്ലാ മരങ്ങളും എല്ലാ ചെടികളും എല്ലാത്തമ്മലും ഞാൻ കൈയിട്ട് നോക്കും
ഏഹ് ഏ
എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചെങ്കിൽ വിചാരിച്ച്കാണ്ട് ഞാൻ എല്ലതിൻമേലും നോകായില്ല
അത്ത്തന്നെ ഒന്ന് പോയാൻ മറ്റൊന്ന്ല്ലേ
പക്ഷെ ഇനിക്ക് ഒരു മരം നമ്മൾ അത്രയും ഇണ്ടാക്കിയാണ് പോകുമ്പോ ഇനിക്ക് പിന്ന്നെ അതുപോലെന്നെ ആ മരം കിട്ടും വേണം വേറൊന്ന് കുഴിച്ചിടണം ന്നില്ലരു മനസ്സിക്കുള്ളൊരു ആളായി പോയി
ഏഹ്
അങ്ങനെ കിട്ടുമ്പോ ഒരു സന്തോഷംമാണല്ലോ
അതു തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് ഉണ്ടാക്കി ഒന്ന് കഴിക്കുമ്പം
ഏ അമ്മക്കാണ് എരട്ടി സന്തോഷാ പറയാല്ല ഞാൻ
അത് നമുക്ക് വേറുള്ളവർക്ക് കൊടുക്കാനും ഇഷ്ടമല്ലേ നമ്മുടെ വീട്ടിലുണ്ടായതെന്നും പറഞ്ഞ്
എല്ലാർക്കും കൊടുക്കും ഇന്റെ പേരമരത്തിൻമേ എത്രങ്ങാനും പേരക്ക ഇണ്ടായിന്നറിയോ ഞാൻ എല്ലാർക്കും ഇവിടെ അയലോകത്ത് ഞാൻ പറയാ ചെലോല് പറ ഫസ്റ്റ് ഇണ്ടായത് എല്ലാർക്കും കൊടുക്കും രണ്ടാമത് ഇണ്ടായത് അവനാൻ തന്നെ കഴിക്കലാണ് ഷേ ഇൻക്ക് അങ്ങനെ തോന്നൂല്ല എനിക്ക് കാരണായ അയാലോകതോകെ ലോകത്തൊക്കെ കുട്ടികളില്ലേ അപ്പൊ ഇനിക്ക് തോന്ന ആഹ് അപ്പൊ ഞാൻ പറയും ആയിക്കോട്ടെ ഇൻക്ക് ഇണ്ടാണ് എന്റെ വീട്ട്ക്ക്‌ കൊണ്ടോകും എന്റെമ്മ എന്റെ ഇമ്മ അതേമാതിരി തന്നെയാണ് ഒരാൾക്ക് എ വീട്ടിലുണ്ടായാലും അതുപോലെ അതില് എരട്ടി ട്ടി ഇങ്ങട്ട് തരും ഇന്ക് അപ്പൊ ഞാൻ ഇന്റെ ആ ഏഹ് പറയാണ്ടോ നമ്മക്ക് നമ്മളെ വീട് അറീണത് നമ്മുക്ക് ഇവിടത്തീലേറെ സ്വാതന്ത്ര ഇല്ലേ മാതിരി നമ്മളെ വീട്ട ഞാനെ ഭയങ്കര സന്തോഷാണ് ഇന്നയിക്കോട്ടെ ഏതായാലും ഇഞ്ഞ് പിന്നെ വിളിക്കലേ ആഹ് ഇന്നാ ആയിക്കോട്ടെ ഇന്നാ ശെരി